ആ എവിടെ എന്തൊക്കെ വർത്തനം. ഏ നമ്മളിതെവിടാ വീട്ടിലിണ്ട്. ജ് വടേ എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുംല്ല. ആ കോളേജിലാണ് എന്താ പെരിപാടി എന്താ അന്ന് കൊറ - - ച്ചീനെ ഒന്ന് കളിക്കാൻ പോണോന്നൊക്കെ ഉണ്ട് ഇനിപ്പോ ടൈമ് ഉണ്ടാവോ
ഉ എന്താപ്പ നാട്ടിലാണല്ലേ എന്താപ്പന്ന്
ആ ര് എന്ത വ്ടെ സെറ്റ് അല്ലേ ഇവിടെ എന്താണ് വേൾഡ് കപ്പ് ഒക്കെല്ലേ അപ്പം എ അതിന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ണ്ട് തിരക്ക് കാര്യങ്ങള് രാത്രി കടറടെ വീട്ടി കാണുക കളി കാണുക അവിടുന്ന് കുറച്ച് പലണ്ടാക്ക അതക്കെ മ്മടെ പരിപാടി ഏ പിന്നെ രാത്രി ഒരു ടർഫ് എടുക്കണം ഏ അതാണിപ്പൊ പരിപാടി
ഉം
തോടി
എന്താ സെറ്റ് ആണ് ഓപ്പറേഷൻ തുഫാനൊക്കെ ബാധി - -
ഏ എയ് നമ്മള് കുട്ടികൾ ന്നാ നല്ല അടിപൊളി കുട്ടികളല്ലേ. ഏ ഈ യാതൊരു ദുസ്വഭാവങ്ങളും കാര്യങ്ങളില്ലാത്ത
ഉ അപ്പൊ അല്ലെ ഹരിനെ കുറിച്ച് എന്തൊക്കെയാ പറയന്നത്.
ഏ ഇല്ല ലഹരി പറഞ്ഞാല് വളരെ ഒരു സമുദായത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുള്ള ഒരു സാനാണ് ഇത് ഈ ലഹരിന്നത്. ഏർ പ്രത്യേകിച്ച് ഇങ്ങത്തെ സാധങ്ങളൊക്കെ ഏർ എന്താ അത് ഇപ്പോ മറ്റേ അ ഇതിലന്നെ പല സാധനങ്ങളുണ്ട് കള്ള് മയക്കുമരുന്ന് കഞ്ചാവ് പലതരം സാധനങ്ങളും ഇത് ഏത് ഉപയോഗിച്ചാലും ഒരു പ്രശ്നം ച്ചല് ഒരു വട്ട ഉപയോഗിച്ചാ പിന്നെ അവനക്ക്ത് വേണം. ആ അതായത് ഇത് ഇത് ഒ ഒരാൾക്ക് ത് ഈ സാധനം ഒരുട്ട ഉപയോഗിച്ചാ പിന്നെ അ തന്നെ വേണം. വളരെ അടിമപെടുണ സ് സ്വഭാവമാണ് ഇപ്പോ നമ്മളുടെ കേരളത്തിലേ കാണ ഇതിനെതിരെ എന്തായാലും നല്ലൊരു മുന്നേറ്റമായി നമ്മളുടെ ഹ് ആൾക്കാരൊക്കെ ഈയൊരു സംവിദായം
ഇപ്പത്തെ നിലവിൽ വന്ന ഗവൺമെന്റിലാണ്
ആ അതെ
എന്താപ്പ നിലവിൽ വന്ന ഗവൺമെന്റിന് ഓപ്പറേഷൻ തൂഫാനിലൂടെക്കെ പരമാവധി ഈ മ്മളെ കേരളത്തിൽ നിന്നും അമ്മുടെ ചുറ്റുപെട്ടൽ നിന്നൊക്കെ ലഹരി വിമുക്ത - - മാക്കാൻ കഴിയുവോ.
ആ ചെയ്യും ഏ ഏ അല്ല നിങ്ങളവിടെ ഏത് ലഹരിയാണ് കൂടുതല്
എ പൊതുവേ നമ്മുക്ക് നമ്മക്ക പറഞ്ഞ്കേട്ടുള്ളത് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് ന്ന സാധനം മാത്ര
ആ ആ ആ ഭാഗത്ത്ന്ന് നല്ല കഞ്ചാവ് ഉപയോഗിക്കണ കുട്ടികൾ ണ്ട് ല്ലേ ആ ഭാഗത്തക്കെ അതൊക്കെ അ അന്റെ അന്റെ നാട്ടിലെ കുട്ടികള് പോരായ്മയാണ് കാരണം ച്ചാല് ഇത്രയും വലിയ ഉണ്ടായിക്ക് അവർക്കത് കൊറക്കാൻ ല്ലെങ്കിൽ - - ന്താപ്പ ചെയ്യ
അതെ അതിന്റെ ഒരു സ്ഥിതി വിശേഷം പറയുമ്പോളേ ഇപ്പൊ ആദ്യകാലത്തൊക്കെ ചെറുപ്പ എൽ പി സ്കൂളില് ആ പഠിക്കണ ഒരു ആറ് ഏഴ് വയസ് വരെയൊക്കെ പരമാവധി കുട്ടികൾ എന്തായിരിക്കും. ത് ന്നെ സ്റ്റാർട്ടിങ്ങ് ഇത് രു വലിയ വാ ഇപ്പം പ്പമാരും അല്ലെങ്കിൽ കൂട്ട് സഹോദരങ്ങളെ കെ ഇതിനെ കുറിച്ചൊക്കെ ചെറിയ ആ ആരെ കുറിച്ചൊക്കെ കുട്ടികളിടയിൽ എന്താലും ചർച്ച ഉണ്ടാവുല്ലോ. ഉം ആ ചർച്ചകളൊക്കെ കേട്ടിട്ടാണ് ഫസ്റ്റ് ഇവിടെ പേപ്പർ കത്തിച്ചു വലിക്കേ
ആഹ് ആതെ മെയിനായിട്ട് അങ്ങനെല്ല പ്പീ സിനിമ കാര്യങ്ങള് പിന്നെ ഈ ഇപ്പ ഈ മൊബൈലിന്റെ ഉപയോഗത്തിലൂടെയാണ് ഈ കുട്ടികൾ ഇതൊകെ പഠിക്കുന്നത് ഇപ സിനിമയില് എ ഹീറോ ചെയ്യ അയിത്ത മെയിൻ ആള് ചെയ്യണ മാതിരി കുട്ടികൾ അതേമാതിരി അനുകരിക്കാൻ നിക്കുക അപ്പൊ ആ ഇതിലൂടെ ഇ ഈ സാധങ്ങളൊക്കെ ഉണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതും മറ്റേ വീട്ടിലെ ഓരോ അംഗങ്ങളും വലിയൊരു ഭാഗമാണ്
ആഹ് അതെന്തച്ചാലെ ഒന്നാമത് ഇതിൽക്ക് ലഹരി ഉപയോഗി അതൊരു മാസാണ് എ ഭയങ്കര ഓ എ അങ്ങൻത്തെ ഒരു കൺസെപ്റ്റിലൂടെണ് ഇബല് ഇദാദ്യം തുടങ്ങുക ഉം ബസ് എന്തായാലുംടങ്ങി ഞാനും വീഡി വലി അപ്പൊ ഞാന് വല്യാണ് ഞാൻ വലിയ ഗാങ്സ്റ്റർ ആണ് അപ്പൊ ഈ സിനിമക്ക പരിവേശങ്ങളൊക്കെ
ആ ഇപ്പൊ നമ്മള് നാട്ടിൽ ആ നാട്ടി കുട്ടികള ഇടയിൽ നോക്കി ക്ക്യ മതി. ഇപ്പൊഎ ലഹരി ഉപയൊഗിക്കാത്തരുത്ത ഒരു ഒന്നിനും പോരാത്ത ഒരുത്തനാണ് രണ്ട് തെറി വിളിക്കാൻ ഒന്നിനും പൊലാ ത്തൊരുത്തനാണ് അങ്ങനെ കൊറെ ഒരു കെട്ട് സധനങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടാവലിണ്ട്
ആ ഇപ്പോഴും ഉണ്ട് വളരെ എത്ര പ്രായം കല്യാണം കഴിഞ്ഞിട്ട് വരെ അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാര് ഞങ്ങള് വലിയ ആൾക്കാര് ബാക് ഓലൊക്കെ പാവങ്ങളാ ഓലോന്നും പറ്റാത്തവർ രു കൺസെപ്റ്റ് ഉണ്ട് ആ കൺസെപ്റ്റന്റെ പുറത്താണ് പിന്നെ കുട്ടികളെ പോല ശ്രമിക്കണ്ട് അല്ലേ
ആണ് ആ ആ അതേപോലെ തന്നെ അപ്പൊ തീരേ തീരേ നമ്മള എന്താച്ച ല് ഈ കുട്ടികൾ കൂടുതൽ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളില് നമ്മള് ഒരു എ ഒരു ഒല്ക്കൊരു ഒ വ് എന്താണ് ഉത്ബോധന കാര്യങ്ങളൊക്കെ കൊടുക്ക പിന്നെ ഈ ഒറ്റപ്പെട്ട് നൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ എന്താണ് ഇതുപോലെ പാറമട പിന്നെ കുറച്ച് ക്ലബ്ബ് കാര്യങ്ങള് അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ് എങ്ങനെ നല്ല സൗഹൃദ കൂട്ടായ്മകളൊക്കെ നല്ല സാധനമാണ് പക്ഷെ ഇങ്ങനെ ആരിക്കും ആരിക്കും അറിയാത്ത കുറച്ച് ഇത് ഗൂഢമായ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും അ തൊക്കെ നന്നായിട്ട് എന്താണ് നാട്ടില്താള്ക്കാരന മുൻ കൈ അതിനെതിരെ എന്താണ് മുമ്പിട്ട് ഇറങ്ങ പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പരമാ ഒഴിവാക്കുക പരമാവധി ഇവരെ കൂട്ടുകെട്ട് കാര്യങ്ങളൊക്കെ പരമാവധി ഒരു തുറന്ന സ്ഥലങ്ങളി ഏ അതാണ് ഇതിനക്കെതിരെയുള്ള ഏറ്റവും വലിയരു ഒരു തയ്യാറെടുപ്പുള്ളത് ആ ക്ലിയർ ആണ്
ഉം പിന്നെന്താ വെച്ചാല് ആ ക്ലിയറാണ് പിന്നെ ഇതിനെക്കുറി പറയുമ്പോളെയാ പൊങ്ങച്ചത്തിന്റെ ഭാഗയിട്ടാണ് ആര് എ വെറുതെ തൊടങ്ങ ന്ന് പറയും. ക്ഷെ കൊർച്ചു അയിന്റെ രു മൂ നാലിൽ മൂ ഒരു ശതമാനൊക്കെ ആൾക്കാരെ എന്ത് ചെയ്യും അന്ത മെചുരിറ്റി ആയതിന് ശേഷം ഓല്ക്കന്നെ സ്വയം ക്കത്തിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ സ്വയം ചിന്തിച്ചു മാറുന്ന ആൾക്കാരുണ്ട് ഉം നമ്മളറിവല്ലനെ പക്ഷെ ഇതപ്പോഴും എത്ര വയസ് ത്തായാലും ഓരോ മെച്ചൂരിന്റെ ഭാഗമാവാതെ അവരിങ്ങനെ
അല്ല ഈ അത് അത് ഈ ലഹരിയുടെ ഈ ലഹരിയുടെ ഒരു പ്രശ്നാണ് ആഹ് അത് ഈ ലഹരിയുടെ ഒരു പ്രശ്നമാണ് കാരണം എന്താ വച്ചാൽ അത് ആയ പിന്നെ എത്ര ഇതിന്റെ ഒരു ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ഇട്ടാലൊക്കെ ആൾക്കാര് മാറുന്നില്ല അത് മാറിയാലും പിന്നെ സാഹചര്യം പോലെ പിന്നെ അയിക്കന്നെ നയിക്ക്യാണ് ചിലര് വീട്ടിത് സാഹചര്യങ്ങൾ കൊണ്ട് ഈ അത് അങ്ങനെ അത്ര ണ്ടായ
കുറച്ചുടി ഒന്നും ഇല്ല ഉറക്കനെ പറയോ
ആ
ആ പറഞ്ഞോ
വേറെ പ്രശ്നം പറഞ്ഞാല് പിന്നേ കുട്ടികളില് പരമാവധി എൻഗേജ് ചെയ്യിക്കാന്നുള്ളതാണ്. പ്രശ്ന അല്ല ഈ കുട്ട്യേള് എൻഗേജിങ് ആവാതോണ്ട്ള്ള പ്രശ്നം
ആ ആ ആ അതെന്നാണ് ഈ ഡി അഡിക്ഷൻ സെന്റർന്ന് വന്ന ആൾക്കാർക്കൊക്കെ എന്താ പിന്നീട് ഇങ്ങട്ട് വന്ന്ക്കാണെങ്കി ഓല്ക്ക് എന്താ ചിയ്യ്ണ്ട്ന്നറീണില്ല. അപ്പൊ ഓല് മാനസികമായിട്ട് ഒറ്റപ്പെടാണ് അപ്പൊ ഇതിനെതന്ത വെച്ചാല് ഓല് ആ ഇണ്ടാകാൻ പാടില്ല ഓല്ക്ക് എന്തേലും ഏ കൃത്യമായ സ്ഥിരം വര് വരുമാനുള്ള ഒരു പണി കൊട്ക്ക എന്നിട്ട് അതിലൂ ടെ ജോലി കുടുംബം നോക്കാൻള്ളൊരു ഒരു താല്പര്യം കാര്യങ്ങള് അങ്ങനെയൊക്കെ ചെയ്യ അങ്ങനെയാണെങ്കി ഇതിനൊക്കെ കാര്യണ്ട് അല്ലെങ്കി പിന്നേം ഓല് ഒരു ഏകാന്തത ഇത് അനുഭവി ചെയും പിന്നെ ഇത് കിട്ടാൻ വേണ്ടിട്ട്
ഉം ഏകാന്തത ഇതിനൊക്കെ കാരണം അത് ജോലിയും കാര്യങ്ങള് ഇന്ന് പരമാവധി എൻഗേജ്ഡ് ആക ഒരൊഴിവ് സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കൂടുതല് കടന്നുവരാൻ തൊടങ്ങണത് തോന്നണുപിന്നെ ഇ ഇപ്പ ഇപ്പ എന്തായാലും യു ഡി എഫ് സർക്കാർ നിലവിൽ വന്നല്ലോ
ആ അതല്ല അന്റെ അഭിപ്രായത്തില് ഏറ്റവും കൂടുതല് ലഹരി ഉപയോഗിക്കുന്ന സ്ഥലം ഏതാണ് ഏറ്റവും കൂടുതല് ലഹ
കേരളത്തിൽ നിന്ന് ലഹരി മുഴുവനായി ഒഴിവാക്കാൻ കഴിയുംന്നുള്ളത് വിശ്വസിക്കുന്നു.
ആ ആണ് ആ അതല്ല ഏറ്റവും കൂടുതല് ലഹരി ഉപയോഗിക്കണ ഏ സ്ഥലം ഏതാന്നൊക്കെ ക അറിയോ കേരളത്തില്?
അങ്ങനെ അറിയൊന്നുല്ല
ആ അല്ല പെരുമ്പാവിനെ കുറിച്ച് എന്താ അഭി പ്രായം പെരുമ്പാവൂര്
അതെന്താച്ചാലേ ഓലെ ഈ സിവിക് സെൻസിന്റെ പ്രശ്നം വളരെ നന്നായി ഇതില് ബാധിക്ക്ണ്ട്ന്നാ ഇൻക്ക് തോന്നുന്നുണ്ട് ന്ന്. കാരണം എന്താച്ചാല് അവിടെയൊക്കെയുള്ള ഇപ്പൊ നിലവിൽ പെരുമ്പാവൂര്ത്തൊരു സ്തിഥിന്ന് പറഞ്ഞാല് അതൊരു അവർക്കൊരു സ്ഥിതിന്ന് പറഞ്ഞാല് നാട്ടുകാരായ ആളുകളൊക്കെ ഉൾവലിഞ്ഞുന്ന് പറഞ്ഞാല് അതായത് ടൗണിന്ന് ഉള്ള് ഏരിയകളിലേക്ക് താമസം മാറിട്ട് ടൗണല്ല എന്തൊക്കെ ടൗൺ ഇപ്പള്ളെ ബിൽഡിങ്ങേള് വേടിച്ച് അല്ലെ ടൗണിലുള്ള ബിൽഡിങ്ങേളൊക്കെ ചെറി ചെറ്യേ റൂമാക്കിങ്ങാണ്ട് ഈ അവർക്ക് പണിക്ക് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാണ് അതായത്- നല്ല എത്ര ചെറിയ റൂമാണെങ്കിലും ഓലെടുക്കും ഓല്ക്-
ആഹ് ഓല്ക്ക് ഇപ്പ ഒരു മഴ കൊള്ളാത്ത മഴ കൊള്ളാത്ത ലഹരി വെക്കാൻ പറ്റു - സ്ഥലം കിട്ടിയാ മതിയാ
ആഹ് ഓല്ക്ക് അങ്ങനെ ജീവിച്ചു പോണംന്നുണ്ടേ ഓല്ക് ചെറിയ പ്ലേസ് കിട്ടിയാ മതി അപ്പൊ ഓല കൈയി പൈസ കൊട്- ആഹ് റെന്റിന്മേ ജീവിക്കാൻ പ്രതേകിച്ച് പണിക്കൊന്നും പോണ്ടാന്ന് ഉദ്ദേശത്തിലാണ് പൊതുജനങ്ങള് അങ്ങ് കൊടക്കണത് പക്ഷെ അത് ഇത്തരത്തിലായി തീരുന്നള്ളത് ഓലെ- ഓല് കൊടുക്ക്ണ സമയത്ത് ഓൽക്കും ഒന്നും മനസ്സിലുണ്ടാവൂല പിന്നെയാണത് കേന്ദ്രായി മാറി അവിടെ കള്ള് പെണ്ണ് എല്ലാ സംഭവങ്ങളും- വ്യാപകമാവുന്നൊരവസ്ഥ ഇപ്പൊ സ്ഥിതിവിശേങ്ങക്കുള്ളത് ഇതിന്നൊക്കെ കര കയറാൻ കഴിയട്ടെന്ന് നമുക്ക് ആശംസിക്കാം
ആശംസിക്ക ആ പിന്നെ എന്താ ഇന്ന് കയിച്ച് ഉച്ചക്ക്
ഏയ്
ഉച്ചക്കെന്താ കഴിചേ ചോയ്ക
ഉച്ചക്ക് ഉച്ചക്ക് സാധാ മീൻകറി ചോറ് കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു.
ആഹ് അവടെ അതൊക്കെണ്ടാവുംലെ ഇജ് നിക്ക്ണോട്ത്ത്
പിന്നെ
ആഹ് അങ്ങനെത് പിന്നെ ആ ലഹരിനെ കുറിച്ച്ന്നെ പറയണില്ലേ
ഉം
ഇപ്പൊ എന്താണ് ഇപ്പൊ കള്ളന്നല്ല പണ്ടത്തെ മാതിരി കള്ള ഇന്ന് പണ്ട് മെയിൻ ആയിട്ട് ഇല്ലാണ്ടാണ് ഇപ്പൊ കള്ളോന്നും ആഹ
എന്താ പറയാ
ആ എം ഡി എം എ എന്താ കൊക്കയിന് ഹെറോയിന് അങ്ങനെ പല സാധനങ്ങളും ഇതിന്റെ ആഹ ആ് അതിന്റെ പല വി സങ്ങളും ഒരു മുപ്പ സെക്കഡ വെച്ച പത്ത് സെക്കൻഡുകളില് ശരിയാകൻറെ വല്ല സധനങ്ങൾ ഉറങ്ങിണ്ടല്ല ഇ വിപണയില്
പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പുറത്തുന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണല്ലോ ഇ ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ തൂഫാനില ഒരു മികച്ച കണ്ണീനെ പിടിച്ചത് അത് മ്മ് പിന്നെ ദി അമേരി ആഫ്രിക്കൻ അം ഹിന്ദി സംസാരിക്ക ഹിന്ദി ഭയങ്കര ബോൾഡ് ആയി സംസാരിക്കാൻ കഴിയെം ചെയ്യും പിന്നെ ഒന്ന് മനസില അദ്ദേഹം എത്രത്തോളം കാലമായിട്ട് ഈ ഫീൽഡിലുണ്ട് അല്ലെങ്കിൽ
ആഹ ആണാണ് ആ ഇപ്പ ഇതിന് അല്ല ഇതിലപ്പം പരിഹാരങ്ങൾ ജേതക്കന്ന് പറയെ പരിഹാരം എന്താ നമ്മുടെ നാട്ട ഒത്തിരി നടപ്പണ്ട നമ്മ ജനങ്ങൾക്ക് നടപ്പാക്കാണ്ട ജനങ്ങൾക്ക് നടപ്പാക്കാണ്ട
ഇപ്പ ഇപ്പ പരമാവധി ആൾക്കാര യൂറോപ്യൻ കൺട്രീസിലു കളിച്ചിമാന അതായത് ബാക്കുള്ള കള കാര്യ തലട ന്ത കാര്യ മാത്രം നോക്കിയ എന്തായാലും ഐ ഡോണ്ട് കെയർ എന്ന മൈൻടിൽ ഇങ്ങനെ പോണ്
ആഹ
അതൊണ്ട് തന്ന പ്രശ്നണെന്ന് എനിക്ക് തോന്ന അതത് അങ്ങനെ ഒഴിവാക്ക കഴിഞ്ഞാ ആരും ചോത്യം ചെയ്യ അ പോലെ പോലെ നാട്ടുകാരൊന്നും ചോദ്യം ചെയ്യാത്ത അവസ്ഥ അതായത് ആരും ചോദിക്കാനും പറയല്ലോ എന്തും ചെയ്യാ അങ്ങനത്തെ ഒരു അവസ്ഥിതി വിശേ വരുമ്പോൾ നാട്ടുകാർക്ക് ഇടപെടൽ കുറയും
ആഹ് നമ്മളിപ്പോ അതിന ഇപ്പ നമ്മെ കേരളത്തിൽ ഇപ്പൊ ഇതിനെതിരെ കൊറെ എൻ ജിോസ് ഉണ്ടല്ലോ അതായത് ലഹരിക്കെതിരയും മറ്റു കാര്യങ്ങൾക്കെതിരക്കെ എന്താണ് പരമാവധി ചീർത്തെടുക്കാൻ വേണ്ടിയിട്ട് പല എന്താണ് എൻ ജിോസ് ഉണ്ട് അതായത് ഇതിനെതിരെ സഹായിക്കാനും ഇവരിക്കെതിരെ എന്താണ് ക്ക് ആശ്വാസമായിട്ട് ഡി അഡീഷൻ സെന്ററിൽഴിക്കാനും പിന്നെ അവിടുന്ന് വന്ന ആൾക്കാർക്ക് പ്രത്യേക ജോലിക്കാനൊക്കെ ഡി അഡീഷൻ സെന്റർ കാര്യങ്ങള് പിന്നെ പോലീസിന്റെ ഭാഗത്തുന്ന് യോഗ ഇതൊക്കെണ്ട് ഏ ഇതൊക്കെ വളരെ നല്ലൊരു മുന്നേറ്റട്ടാണ് ഇതൊക്കെ നമ്മള ചർ നിൽക്കാൻ പറ്റുംമെന്നാണ് ഇതിലൂടെൊക്കെ വിശ്വസിക്കണുന്നത്
അതൊക്കെ നല്ല നിലയെ മുന്നോട്ട് കൊണ്ട സർക്കാരിനന് മറ്റും കഴിയട്ടെന്ന് ആശംസിക്ക
ആശംസിക്കയാണ് എന്നാടാ ശെരിടാ ഞാന വിളിക്കണ്ടാ ഏ ആഹ ഓക്കെ ഓക്കെ ശരി ശരി ആഹ ഓക്കെ ശരി ശരി